ഹലോ
ഹലോ
എവ്ടേപം സുഖല്ലേ
സുഖാണ് അവ്ടെയോ
കം
എന്തെക്കെയാ വർത്താനം
നല്ല വർത്താനം
ഫുഡ്‌ ഒക്കെ കഴിച്ചോ
ആ ഇയ് കഴിച്ചീലെ
ഓ
എന്തോ ചൂടാല്ലേ ഇപ്പൊ
ചൂട് കൊറച്ചീസം മഴയ്തപ്പോ കരുതി
അതെ മഴ കൂടിയാലും ചൂടാ ഇവിടെ മഴയൊന്നും ഇല്ല വൈകുന്നേരം കുറച്ച് മഴ ഇണ്ടേര്ന്നു ഇപ്പൊ ഇല്ല മഴ പെയ്താലും ചൂടാണ് മയ പെയ്തിട്ടില്ലെങ്കിലും ചൂടാണ്
എന്ത് കട്ടക്കാലാവസ്ഥ ഇങ്ങൻ തെന്നെ
അതെ കറക്റ്റ് മയ പെയ്യണ സമയത്തല്ല മയ പെയ്യണതും
അതെ അങ്ങനെ കാലാവ സ്ഥ മാറിയാലും പ്രശ്നാണ് അസുഖങ്ങളും കാര്യങ്ങളൊക്കെ മഴക്കാലത്താണ് പറയുവേം വേണ്ട
മയ പെയ്യുകാണെന്നുണ്ടെങ്കിൽ ഫുള്ളോ മയ മയ ഇല്ലാന്നുണ്ടേൽ ഫുള്ള് വെയില് രണ്ടിന്റേയും ഇടയിലുള്ളൊരു സമയത്താണേൽ സുഖം ആയിന് കൊറച്ച് വെയിലും കൊറച്ച് മയേം പക്ഷെ ഇത് അങ്ങനെ ആകൂല ഫുള്ള് മയ അല്ലങ്കിൽ ഫുള്ള് വെയില്
അതന്നെ മഴ പെയ്യുന്ന ദിവസാണെങ്കിൽ അന്ന് ഫുൾ അന്ന് എല്ലാ നേരവും മഴ പിന്നെ വെയിലിൽ ഇള്ള ദിവസാണെങ്കി ആ ദിവസം മൊ ത്തം വെയിലും
വെയിലോണ്ടാണെങ്കില് നമ്മക്ക് എടങ്ങേറാണ് ഇനി സൂര്യതാപം ഏൽക്ക അങ്ങനെയൊക്കെ ഓരോന്ന് അസുഖങ്ങളൊക്കെ ഇണ്ടാവുക
മഴ ആയാലും പ്രശ്നാണ് വെള്ളപ്പൊക്കം അങ്ങനത്തെ ഉരുൾപൊട്ടല് അത് ഇത്
അത് പോട്ടെ ഇനി ആൾക്കാർക്ക് അത് പോട്ടെ ആൾക്കാർക്ക് അസുഖവോ അത് പോലെ തന്നെ മിനിഞ്ഞാന്നൊക്കെ ഡോക്ടർ കോമിന്റെയൊക്കെ സ്റ്റോറി ഉണ്ടാരുന്നല്ലോ ഈ വർഷത്തെ പനീന്റെ അളവ് ആൾക്കാർക്ക്
ആഹ് ആഹ്
അതാ പറഞ്ഞെ മഴ കു കൂടിയാലും പ്രശ്‌നാണ് കൊറഞ്ഞാലും പ്രശ്നാണ് ആഹ് ഇതിലൊക്കെ എടേ കൃഷിയൊക്കെ ചെയ്യണ ആൾക്കാർ ഓല്ക്ക് മയ കൂടിയാ ഓലെ കൃഷി നശിക്കും വ വെള്ള ഇല്ലാന്നുണ്ടെങ്കിലു ഓലെ മ്യൂസിക്കോ
സത്യം ഇതൊക്കെ ഏറ്റ കാലാവസ്‌ഥക്കെ റ്റവും കൂടുതല് ബാധിക്കുന്നെ കൃഷിക്കാർക്കാണ്. മണ്ണില് പണി ചെയ്യണ മനുഷ്യൻമാര്. കണൊക്കെ ബാധി ക്കും അമ്മക്കൊക്കെ ഇപ്പ എന്താ വീട്ടിലിരിക്കാ ചൂടിന് എന്താ എസി ഇടാ ഫാന് ഇടാ തണുപ്പിനെന്താ മൂടിപ്പുതച്ച് കെടന്നുറങ്ങാ
ഓലെ ഒരു അന്ന മീൻസ് ഉപജീവന മാർഗാണത്, പക്ഷെ എന്താപ്പ കാട്ടണെ ഒന്നും തടുക്കാൻ പറ്റൂല്ലല്ലോ, മഴ കൂടിയാല് ഇമ്മക്കൊന്നും ചെയ്യാൻ പറ്റൂല്ല, കുറഞ്ഞാലും നമുക്കൊന്നും ചെയ്യാൻ പറ്റൂല്ല.
ഇന്തെപ്പാ ചെയ്യണ്
അതെ മഴേൻ്റെ ഇപ്പ ഓരോ ഇത് ന്നാ ഫുൾ ആയിട്ട് മഴ പെയ്യാ--ണെ കുഴപ്പൊല്ല ഇത് കൊറച്ചേരം പെയ്യും. പിന്നെ നിക്കും. പിന്നേം വെയില് പിന്നേം മഴ പിന്നേം വെയില് പിന്നേം മഴാറങ്ട്ട്
എന്താ ഇപ്പ ചെയ്യണേ. ഇന്നിപ്പ ഇവിടെ കൊറച്ച് തണുപ്പൊക്കെണ്ട്. എന്നാ മഴയൊന്നും പെയ്ത്ട്ടൂല്ല. എന്നാ ഈ നേരൊക്കെ ആവുമ്പഴുത്തേക്കും ഒര് തണുപ്പിങ്ങനെ വരും
ഉം ഇപ്പ ഞാനിന്ന് കോഴിക്കോടൊക്കെ പോയിനി. അപ്പോ കോഴിക്കോടൊക്കെ ഷിഗെല്ല, നിപ്പ അയിൻ്റെക്കെ ഒരു സമയാ ഇപ്പൊ. ഇതന്നെ മഴേം. ഈ മഴെൻ്റെ ഇതും പറയണ്ട്. അവിടെ നല്ല ഇപ്പ റെഡ് അലർട്ടക്കെ ഇണ്ട്. പക്ഷെ മഴയൊന്നും പെയ്തീല. റെഡ് അലർട്ടൊക്കെ പ്രഖ്യാപിച്ചൂന്ന്. പക്ഷെ മഴയൊന്നുല്യ അവിടെ
അതല്ലേലും അങ്ങനെ തന്നെയാണ്. അലർട്ട് പ്രഖ്യാപിക്കണ അന്നൊന്നും മഴ ഇണ്ടാവൂ ല്ല
അതെ പക്ഷെ മയ കൊണ്ട് നമുക്ക് ആവശ്യങ്ങളും ഉണ്ട് എന്നാ ഏറിപ്പോയാ ആ ഏറിപ്പോയാ എടങ്ങേറു ആണ് ഉം
എന്ത ഇപ്പ കാട്ടണേ
മയ കൂടാനും പാടില്ല കുറയാനും പാടില്ല. മയ മാ ത്രല്ല വെയിലിൻ്റെ കാലം ഇതാക്കാണെങ്കിലും അങ്ങനെ തന്നെയാ വെയില് കൂടിയാല് അസു ഖാണ്. സൂര്യതാപക്കെയേറ്റ് എത്രങ്ങാനും ആൾക്കാര് ഇതിനെടയ്ക്ക് വെയ്ല് നല്ലോം കൂടിയിട്ടില്ലേന്
ഉം എത്രയോ ആ ഇവിടെ പൂക്കോട്ടും ൻ്റെ ൻ്റെ വീട് ഇവിടെ പൂക്കോട്ട ഇവിടത്തെക്കെ ഓട്രോക്ഷ ക്കരൻമാർക്കൊക്കെ ഏറ്റു പറഞ്ഞിട്ട് ഒരുപാട് ന്യൂസും കാര്യങ്ങളൊക്കെണ്ടേരുന്നു
മം
ചെറിയ കുട്ടിയാവുമ്പോ സഹിക്കാനും പ റ്റൂല്ലാ ഈ ചൂടൊ
ആ സ്‌കൂളിലൊക്കെ പോണ സമയത്ത് ഉച്ചക്കൊന്നും പൊറ എറങ്ങരുതെന്നൊക്കെ ന്യൂസിങ്ങനെ കൊടുത്തിട്ട് കാര്യല കുട്ട്യളല്ലേ കളിക്കാനൊക്കെ പൊറത്ത് എറങ്ങാതിരിക്കൂല്ലാല്ലോ
വേനൽക്കാലങ്ങട്ടായാ പിന്നെ ഫർണീച്ചർ ഷോപ്പിലൊക്കെ ഭയങ്കര ഡിമാൻ്റാ എസിയായിട്ടും ആയിട്ടും കൂളറായിട്ടൊക്കെ കാലാവസ്ഥ കൊ ആ ഓരോരോ മാറ്റങ്ങള്
ഈയൊരു വർഷം തന്നെ എത്രണ്ണാ ആൾക്കാർക്ക് എന്താ ഈ എസിയൊക്കെ വാങ്ങേണ്ടി വന്നത് അത്രക്കും ചൂടാണ്
ഇനി ഇപ്പൊ തന്നെയാരിക്കും
ഏതെങ്കിലും ഒന്നാണെങ്കി കൊഴപ്പില്ലാ ഇത് ഇള്ളത് കൊറച്ചാണെങ്കി കൊഴപ്പില്ലാ ഇത് വെയിലാണെങ്കി നല്ല വെയില് സഹിച്ചാൻ പറ്റാത്ത വെയിലാ മഴയാണെന്നിണ്ടെങ്കി അങ്ങനെ നല്ല മഴ പനി ഇതൊക്കെ വന്ന് കുട്ടികളൊക്കെ സ് ജൂണിലൊക്കെ പിന്നെ ജൂണില് പിന്നെ അങ്ങനൊരു മാസാണ് പക്ഷേ എന്നാലും ഇപ്രാവശ്യം കൊറവാണല്ലേ മഴ
ആ ശരി യാണ് ഇപ്രാവശ്യം കൊറവാണ് കൊറച്ച്
ആ പണ്ടൊക്കെ പറഞ്ഞാല് ജൂൺ ഒന്നിനേ മഴ മഴയോടു കൂടിയാ സ്‌കൂളില് പോയിരിന്നു ഇപ്പോ കൊറേക്കെ കൊറഞ്ഞ പോലെ അവിടെങ്ങനാ വെയിലൊക്കെ ഹലോ
ഹെലോ
അവിടെങ്ങനാ വെയിലൊക്കെ
മഴയോ
വെയിലൊക്കെ വെയിൽ ഇണ്ട് ഹലോ
വെയിൽ വെയിൽ ഇന്ന് ഇപ്പൊ മഴാ ഒന്നും പെയ്തിട്ടയില്ല ഇന്നാ ഭയങ്കര ചൂടും യുണ്ടായിന്നു ഇപ്പൊ ഇപ്പൊ കുറിച് കുറവൊക്കെ ഇണ്ട് ഇപ്പൊ കുറച്ച് കാറ്റും തണുപ്പുയൊക്കെ ഇണ്ട്
ഹ്മ്മ് ഹ്മ്മ് ഇവിടെയും അങ്ങനെത്തന്നെ രാത്രി രാത്രി ആയാ കുറിച് തണുപ്പിയൊക്കെ ഇണ്ട് പക്ഷെ മഴാ കാരണം കൊതുക് ഇണ്ട് നല്ലോണം മഴാ ഒക്കെ പെയിതിട്ട് പെയ്തിട്ട് ഇങ്ങനെ ഇങ്ങനെ വെള്ളമയൊക്കെ കെട്ടിന്നിട്ടാണ് തോന്നുന്നു ഇപ്പൊ നല്ല കൊതുകയിണ്ട്
മ്മ്മ് അത്‌ നമ്മൾ ശ്രദ്ധിക്കണം വെള്ളം തങ്ങി നിക്കുന്നത് ഒക്കെ ഒഴിവാക്കണം
ഇവിടെ ഈ ഡെങ്കിപ്പനി യ്യും മഞ്ഞപിത്തം ഒക്കെ ഉള്ള സമയം ആണ്
ആ
മഴാ ശരിക്ക് അങ്ങ്കിട് പെയ്യുംയില്ല അവിടെയും ഇവിടെയും പെയ്തിട്ട് ഇത്
അതേ വെയിൽ അങ്ങട്ട് ആയാ പിന്നെ മൗ ഒരു മഴയ്ക്ക് കൊതിക്കും ഒരു മഴ ഇങ്ങട്ട് വന്നു
പക്ഷെ വെയിൽ വെയിൽ ഉള്ള സമയത്ത് മഴാ പെയ്താ ചൂട് കു കൂടാ ചെയ്യാ
സത്യം യാണ്
ആ മഴ അങ്ങ് പെയ്യുമ്പോ നമ്മൾ വിചാരിച്ചു നല്ലതാണ് ആ ഇപ്പൊ സുഖയായില്ലേ എന്ന് വിചാരിച്ച എവിടെ ഒന്നുകൂടെ ചൂട് എയറി
അതെ ഉരുകും നമ്മൾ കിടന്ന്
ആ എന്ന് ഒരു ദിവസം എത്ര വട്ടം കുളിക്കാത്ത ആൾക്കാർ വരെ കുളിക്കും ഈ ചൂടത്തു അങ്ങ്അ എജാതി ചൂടാ
എന്തിപ്പോ കാട്ടിന് കാലാവസ്ഥന്റെയൊക്കെ ഓരോ
മ്മ് മ്മ്
അതന്നെ
എന്നാലും ആൾക്കാർ കുട്ടികൾക്ക് ചെറിയ ചെറിയ കുട്ടിക്കൾക്ക് പനി അങ്ങനെത്തെ അസുഖങ്ങളൊക്കെ വന്നിട്ട് അഡിമിറ്റും കുറെ പയിസ്സ ചെലാവും ഒക്കെ ഉള്ള ഒരു മാസാണ് ഏതായാലും മഴക്കാലം
എന്ത് ഇപ്പൊ ചെയിൻ ലേ
മ്മ് ചൂട് ആയാ സമയത്ത് കുറെ ആൾക്കാർക്ക് അലർജിന്റെ പ്രോബ്ലംസ് ഒക്കെ വന്നിരിന്നു അലർജി ഇങ്ങനെ വിയർത്തിട്ട് അലർജി ഇണ്ടാവല്ലോ വച്ചാൽ വട്ടച്ചോറി അങ്ങനെത്തെ അങ്ങനത്തെ ചൊറിച്ചൽ കാര്യങ്ങൾളൊക്കെ കുട്ടികൾക്കാണ് അധികം ഇണ്ടാവ ഈ ഹോസ്റ്റലിൽളൊക്കെ നിക്കാന കുട്ടികൾ ഉണ്ടാവില്ലേ
ആ ഇപ്പ ചെറ്യ കുട്ടിക്കൾക്ക് കണ്ടില്ലേ ചൂട് കുരു പൊന്തുണ്
അതേ. ഇപ്പ പിന്നെ പൗഡ്രും കാര്യങ്ങളൊക്കെയൊണ്ട്. പക്ഷേയെന്നാലും അതൊന്നും ശെരിക്കുള്ളതുയൊരു മരുന്നല്ലല്ലോ. ചൂട് കുരു എന്നെ
ല്ല
ഉം
എന്തെക്കെഷെയണേ ഒരു മഴ വന്നപ്പ വെയിരുവെരാ വെയിലു വന്നാ പറ്യും മഴയായേ.
ഉം
നല്ല പണിത നോക്കണ്ടതുവാണ്.
ര് മഴ പെയ്തു കഴിഞ്ഞാ ഡ്രസ്സാകാളൊക്കെ ഉണങ്ങാൻ നല്ല പണിയാ. ഒണങ്ങാതിട്ടാൽ അതും പ്രശ്നമാ. ഒണങ്ങാതിട്ടാൽ വേറെന്തോ. അസൊഖം വെരും. പറയണേക്കാം.
ആ നമ്മെള് ആ ങ്ങനെ ഞാനും കേ ച്ചിട്ടൊണ്ട് അസൊഖങ്ങളൊക്കെ വെരും
എന്നാ ഡ്രസ്സിട്ടാല്.
ആ നമ്മെക്ക് ചൊറിൽ ഇൻ പെക്ഷൻ വെരുമവടെ.
നെറ്റൈപ്പ് ബോഡിവേറ്റോ അപ്പോ ചൊറിച്ചിലായ് അങ്ങെനെ. അതേപ്പറ്ണേ അങ്ങെനെ നോക്കിയാലേടങ്ങ്.
പതെ
ഉം
എന്ത് ചെയ്യണ്
നല്ല നീലയവൾക് നല്ല ഓയ്സ് അഴിച്ചപ്പറ്റ്ണ വെയില് സഹിക്കാൻ പറ്റൽ
സാധനം വെർണം
ഉം പക്ഷേ അത് പ്ലേകിൽ കൊല്ലത്തില് അമാവാസിലൊക്കെ വെരുവൊള്ളൂ.
അണ്ടന്യൂസങ്ങനെടിക്കുമ്പോ ഒന്നു പോണപ്പോലെയ
ആ സെരിക്കങ്ങട് വരുല്ല ശെരിക്കും വരികയാണെങ്കിൽ അടിപൊളി ആണ് പക്ഷേ അങ്ങനെ വരില്ല എപ്പോളെങ്കിലും വരും
ഒന്ന് തലയാട്ടി പോകും അത്ര
നല്ല വെയിലായാൽ എന്താച്ചാല് ചെറിയ കുട്ടികളൊക്കെ എന്തായാലും നമ്മൾ എത്ര പിടിച്ചു വെച്ചാലും ഓല് കളിക്കാനൊക്കെ എറങ്ങും പ്രായം അതല്ലേ കളിക്കും വേണം അല്ലെന്നുണ്ടെങ്കിൽ ഫോണിനൊക്കെ അഡിക്റ്റ- അങ്ങനെ നടക്കും എല്ലാരും നല്ല പുറത്തിറങ്ങി കളിക്കണ വെയിലത്തു പുറത്തു ഇറങ്ങാ എന്ന് പറയുന്നത് വെയിലത്ത്‌ പുറത്തു ഇറങ്ങുന്നത് ഇറങ്ങാ പറയണത് എടങ്ങേറാണ് സൂര്യ താപമൊക്കെ ഏറ്റക്കഴിഞ്ഞ നമ്മക്ക് അതിലേറെ ബുദ്ധിമുട്ട് ആകും പക്ഷേ ഓല ഒരു പ്രായം എന്ന് പറയുന്നത് അങ്ങനെ ആണ് നമുക്ക് പുറത്തു വിടാതിരിക്കാനും പറ്റൂല അങ്ങനെതെ ഒരു പ്രായം അല്ലെ അങ്ങനത്തെ ആ ഒരു പ്രായത്തില് നമ്മൾ ശെരിക്കും പുറത്തു വിട്ട് മുറ്റത്തു കളിപ്പിക്കണം മക്കളെ
അങ്ങനെ എന്നിട്ട് വേറെ
ഇപ്പളത്തെ കുട്ടികൾ അങ്ങനെയൊന്നും കളിപ്പിക്കൂല്ലഎന്നാലും വേറെ എന്താ എന്നിട്ട
മ്മ് എന്നാ ആയിക്കോട്ടെന്നാ
ശരി